ഹലോ
ഹലോ സുഖമാണോ എന്താ വർത്താനം
നല്ല വർത്താനം
ചായ കുടി കഴിഞ്ഞോ
ഓ ചായ കുടി കഴിഞ്ഞു അവിടുത്തെ കഴിഞ്ഞോ
ഓ എന്താ ഇണ്ടാക്കി
ദോശ ഇണ്ടാക്കി
ഞങ്ങൾ ഓട്ടട ഓട്ടടയും ബീഫ് കറി ബീഫ്
ആ ബീഫ്
ബീഫ് തീർന്നില്ല അഹഅതങ്ങനെ എടുക്കുകയില്ല അങ്ങനെ അവസാനം വലുതൊന്നുമില്ല അപ്പൊ
ആ ആ
അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ ഇന്ന് എടു ത്ത വച്ഛാ
ആ ആ
ആ ആ പെരുന്നാൾ എന്താ ഉണ്ടാക്കിയന്
പെരുന്നാൾക്ക് ഞങ്ങളെ പിന്നെ താബിരി ഉണ്ടാക്കി
ആരാ ഇണ്ടാക്കിയത്
ഞങ്ങളെന്നെ ണ്ടാക്ക്യ യുട്ടൂബ് നോക്കി ണ്ടാക്ക്യ ഞങ്ങ എന്നും മന്തി ബിരിയാണി യൊക്കെ ഇണ്ടാക്കല് അപ്പ ഇന്ന് വെറൈറ്റിആക്കർഞാണ്ട്
ആ ഞാനൊരു പ്രാവശ്യം ണ്ടാക്കിനി കാബി രി ക്ഷെ ഈ കാബിരി മന്തിന്റെ അത് ത്രന്നും ടേസ്റ്റ് ഇല്ലല്ലോ
നല്ല രസ തോന്നിയത്
തന്നെ
അഹ് ഓരോ മോഡൽ ആണല്ലോ യു ട്യൂബിൽ എടുത്തു നോക്കിയ പലേ ഐറ്റംസ് ഉണ്ട് പല മോഡലും അപ്പോ അന്ന് നല്ലോണം ഷ് ഉഷാറായിഞ്ഞി എല്ലാർക്കും ഇഷ്ടപ്പെട്ടിഞ്ഞി ഇപ്പൊ ഇഞ്ഞി ഇപ്പ ണ്ടാകുമ്പങ്ങെനെ അറിയില
ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിനി ശ്ശ അന്ന് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ അങ്ങനല്ലാ ഹ് ന്ന് കൊയപ്പല്ല കെ മന്തിയൊകെ വെക് ചാല് ഇതിലേറെ ടേസ്
അന്ന പിന്നെ ഞങ്ങള്ത് വാങ്ങിനി അൽ ഫാമ് വാങ്ങികീഞ്ഞി അന്ന് അപം കൂട്ട് കൂടാൻ അയിന്റെ കൂടെ തില് ത് കൂട്ടാന് അങ്ങനെ വാങ്ങ്യതേഞ്ഞി ങ്ങളെന്തേ ണ്ടാക് കോയി
ഞങ്ങള് കപ്സണ്ടാകി ബിര്യാണിണ്ടാ
ഏ രണ്ടൈറ്റംസ്ണ്ടോ ഏ ഏ എ ഞങ്ങള് അ പിന്നെ ഞങ്ങളെ ഉപക് ഇവിടെ ഉപ്പണ്ട് അ പൊയമീൻ തേങ്ങാചോറ് വേണം എല്ലാ പെരുന്നാകും അതൊര്തിരി ണ്ടാകും ഒര് രണ്ട് നായിട്താണ്ട് കറി വാണന്നില്ല ആ ചോ കറിന്തെ മസാലയും ചിക് ക്കനൊകെ കൂട്ടും അൽഫാമ് അങ്ങനൊകെ പിന്നെപം അത് ആ ആ അത് വേണന്നില്ല അപം ത് അയിന അഅ പണ്ടേ അങ്ങനെ ശീലായിട് അത്അതിന് വേണം മ് പണ്ട്ള്ള ആൾകാരൊകെ അങ്ങനാണല്ലോ ബിര്യാണി തിന്നും ന്നാലും ഗസ്റ്റൾക് പായസണ്ടാകി പിന്നെ ത് ണ്ടായിനി പുഡ്ഡിങ്ങ്ണ്ട് എല്ലണ്ടായിനി
ആരാതൊകെണ്ടാകാ പുഡ്ഡിങ്ങൊകെണ്ടാകോങ്ങള്
കൊർ ചെറ്തായിട്ടൊകെ അങ്ങനെണ്ടാകും അമ്മക് സ്വന്തം തിന്നാനൊകെ ത
ആ ആ ആ
ത് പിന്നെ ഇശ്
ഞാ ഇതുവരെ പുഡിങ് ഇണ്ടാകീട്ട് നന്നായിട്ടെന്നേ ല്ലാ
ങേ ഞാൻ പിന്നെങ്ങനെ അന്ന് ഞാൻ ബ്രെഡ് ഡോക്കെ വെച്ചാണ്ട് അങ്ങനെക്കെ ണ്ടാക്കീന്യേ യൂട്യൂബില് ങ്ങനെ യൂട്യൂബിൽ നോക്കലാ ഒക്കെ
ഈ ബ്രഡ്ക്ക് ന്താ ക്ക ന്ത് പ പാലാണോ ഒഴിക്കാ
ആ പാൽ വാണം പാൽ എല്ലത്ത്ക്കും വാണ പിന്നാ ആ തും വാങ്ങീനി മിൽക്കി
മിൽക്ക് മേഡ് ആ ഈ ഫ്രഷ് ക്രീം അങ്ങനെ ഒഴിക്കലാണോ ഓ ബീറ്റയ്തിട്ടോ
ബീറ്റ് ചെയ്യണം ന്റെൽ ബീറ്റ് ഇല്ലെനി ഞാനാ ഇതിനോട് എളക്ക്യാണ്ടേനി ബീറ്ററില്ല അപ്പൊ പിന്നെ
അയ്‌ന്റെ മുമ്പ് കൊറേ നേരം എളക്കണ്ടേ
ആ കൊറച്ച് നേരം കൊറച്ചേരങ്ങട് എളക്ക് ക്ക്യാലും ഒരു കട്ടാവാണേ ഞാൻ ഫ്രിഡ്ജ് വെച്ചതേനി അപ്പം കോർച്ചൊക്കെ ആ പറ്റെ നമ്മൾ വാങ്ണ അത്രേന്നുല്ലങ്കിലും മധുരം തൊക്കെ ണ്ടാവുമ്പോ പിന്നെ പുഡിങ് വല്ല്യ കൊയ്പ്പല്യാ വേം ആവും സെറ്റാവുലോ
ആ പക്ഷെ രാത്രി ആക്കണം ന്നാലെ തണുപ്പ്
ആ തലേന്ന് ആക്കി വെ ക്കണം നമ്മക്ക് രാവിലെ ഒഴിവും ണ്ടാവൂല പിന്നെ ആവുല്ലല്ലോ ഉം
ഉം ഉം അത് പിന്നെ എളുപ്പാണ് അതോണ്ട് തലേന്ന് ആക്കി വെക്കുന്നോണ്ടേ ഇന്നാ പിന്നെ രാവിലെ നമ്മക്ക് ആ പണി ഇല്ലല്ലോ ഞാനതിൽ കസ്റ്റാർഡേനി ഇണ്ടാക്കിയത് അതാ അതിരാവിലെ സോറി രാത്രി ഫുള്ള് ഇണ്ടാക്കി വെച്ച് എല്ലാ അരിഞ് അയ്കിട്ട് ന്നാ പിന്നെ നമ്മക്ക് പിന്നെ പണി ഇല്ലല്ലോ ത് രാവിലെ ല്ലേ പിന്നെ ആ ചോറൊക്കെ ണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പതണിയാവുമ്പോത്തിന് എല്ലാരും ങ്ങട് വരലോട്ങ്ങും
ആ അതന്നെ നമ്മക്കിത് രാവിലെ ടൈം
ടൈമുണ്ടവൂല അപ്പൊ വേം ആവണ്ടേ വിചാരിച്ചിട്ടേ
ആ അയ്ശരി ഉം ഏതാലും ആള്ക്കാര് കഴിഞ്ഞു ല്ലേ പെരുന്നാള് ആഹ് ന്റെ വീട്ടിൽ നിന്നാ ഞങ്ങള് പോയീന് ഫാമിലി ട്രിപ്പ്‌ ആയിട്ട് പാർക്ക് പോയി കൈകാര് അവിടെ പോയി മക്കളും ഞങ്ങള് ന്റെ വീട്ടിൽ വല്യ ഫാമിലി ആ
ഉം
അപ്പോ ഞങ്ങൾ എല്ലാരും കൂടി
വല്യ ഫാമിലി ആവുമ്പൊ എല്ലാ ല്ലാരും കൂടെ കിട്ടാൻ പണി ആണല്ലോ
ആഹ് എല്ലാരും പിന്നെ ആഹ് എല്ലാരുല്ല ഞങ്ങള് തന്നെ തലേന്ന് പെട്ടന്ന് പോരണോര് പോര് പറഞ്ഞു വാട്സ്ആപ്പ് ഫാമിലി ഗ്രൂപ്പില് ഇടും ഹ് അപ്പൊ എല്ലാരും ഇണ്ട് ഇണ്ട് ഇണ്ടാരുന്ന് ഉള്ളോരൊക്കെ വയ്യാത്ത രണ്ടു മുന്ന് ആൾകാർ ഒക്കെ ഇണ്ടായ്ന് ബുദ്ധിമുട്ട് അപ്പൊ ഓലില്ലേ നമ്മള് വാലേ ഫിക്സ് ചെയ്താലും ഇപ്പോ ഒയിവില്ല അങ്ങനെ പറയും
ഒറ്റ പോവലും ഏ പ്ലാനിങ്ങും പോകലൊക്കോ
ആഹ് ഹാ ആങ്ങള പിന്നെ ഓന് പോകും വേണന്ന് പിറ്റേന്ന് രാത്രി വെളുക്കുമ്പോ പോവും വാണം ഓൻ പോവാണോങ്കി എല്ലാർ ഉം ഹും മുന്നിക്കൊരു ആള് വാണല്ലോ ഇതിനൊക്കെ മനേജ്ജ് ചെയ്ത് അപ്പോ അങ്ങനെ എല്ലാരും പൊറത്ത് കുറ രണ്ടു മുന്ന് ആൾകാര് പോയില്ല ബാക്കിയുള്ളോലൊക്കെ റെഡിയയ്നി പിന്നെ പെരുന്നാളാവുമ്പൊ മക്ക ക്കക്കൊക്കെ ഫ്രീയാ ഒഴിവാണല്ലോ അപ്പൊ പിന്നെ ഞങ്ങള് ഇപ്പൊ പോയി അങ്ങനെ പോയി പോന്ന് ങ്ങള് പോയില്ലേ എങ്ങട്ടേലും
ഇല്ലേ പോയിട്ടില്ല എവിടുക്കും പോയിട്ടില്ല ഇവിടെ അടുത്തുക്കൊക്കെ പോയി പിന്നല്ലാതെ നാത്തൂൻമാരുടെ വീട്ടിക്കും കൂടി പോയിട്ടില്ല. ഉം എന്റെ വീട്ട്ക്കും പോയിട്ടില്ല രണ്ടിസം കഴിഞ്ഞാ ന്നെ പോയത്
ഞ്ഞെയു ശരി
കൊണ്ടരുമ്പത് വാങ്ങിവെക്കാനു വേ
പത്താ ക്ലാസ്ത്തെല് അന്നനേനി എർ ച്ചിട്ടെ അന്നന്നെയൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പി റ്റേന്നാ വിടുന്ന് പോയെ അന്ന് പോവാൻ കഴി ഞ്ഞി ലെവന്ന് എല്ലാരും വരവും അങ്ങനെ കൊളായിട്ട് പിന്നെ നമ്മളവീട്ടില് ഞങ്ങളുരണ്ടും പേരക്കാര ഒരനിയനുണ്ട് ഓല് ഇപ്പൊ ഈ വീട്ട് കഴിഞ്ഞ പെരുന്നാൾക്ക് ഓലെ വീട്ടുന്നയ്നി ചെറുപ്പെരുന്നാള് ഇപ്പ വല്ല്യ പെരുന്നാളാ ങ്ങള് അങ്ങനെ ഇങ്ങള് കഴിക്കല് ഒരു
ആ ഞങ്ങളു അങ്ങനെതന്നെ ഇവിടെ തറവാട്ടില് ചെറിയപ്പെരുന്നാള് തറവാട്ടിന്ന്
എപ്പഴാ അപ്പൊ പിന്നെ നമ്മള വീട്ടീന്നാവുമ്പോ മ്മക്ക് പ്പവന്ന് പോവാനും കയ്യും ഇതാ ഒക്കെ വച്ചതും ഒക്കെ ഉണ്ടാവുമ്പം മ് എല്ലാരും ആ അപ്പ എല്ലാരും വരവും അപ്പ ഇവിടുന്നു പോവാൻ റ്റേന്ന ഞാപോയത്
മ്
പിന്നെ ഓള് പോവുമ്പോ രണ്ടാമതെടു ജെസ് വാപ്പയുണ്ടാകുപോൾ ഉമ്മല്ല ള്ള പൂ വരച്ചീണോ വാപ്പ ഉണ്ടാവൂലെ രണ്ടാക്കും ഒപ്പം പോവാൻ പറ്റൂല മ് ഒരാള് പോയി ഉമ്മാമ്മേ യിട്ട് പ്പോ അഞ്ചു വർഷം ആയി അപ്പോ വാപ്പാനെ പിന്നെ ഒറ്റക്ക്ടാൻ പറ്റൂലല്ലോ അമ്മാര് പിന്നെ കയ്യിണോലായാ കൊറച്ചൊക്കെ നമ്മുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഞങ്ങള് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യല പിന്നെ ഞങ്ങള് പോവാണേ ചെലപ്പോ നാത്തൂമാരൊക്കെ വരും പോവുമ്പം ഒലൊക്കെണ്ടെങ്കി പിന്നെ ഒരീസോ രണ്ടീസോ പിന്നെ പോവുള്ളൂ ക്കള് സ്‌കൂളുണ്ടായാൽ പോവും മ് ങ്ങക്കെത്ര ആളാ?
ൻക്ക് നാലാള
ഏ ൻക്കും നാലാളെന്നെ
ആ
പിന്നെ എന്താ പഠിക്കുവാ മക്കളൊക്കെ?
ഇതാപ്പം
ആ മദ്രസ്സ് നു പോയതാ ഇഞ് സ്കൂളു പോകാൻ ആയി ഉം
ആ മദ്രസ്സ് ഒമ്പതര വരും. ആ സ്കൂളുണ്ട്.
ആ അത് തന്നെ. എന്തൊക്കായോ ഫുഡ് ഒക്കെ. എന്താ ഭക്ഷണം കൊണ്ട് പോലാ സ്കൂളി
എന്നും വാങ്ങല്ന്നെ എല്ലാരും.
ആ. ഞങ്ങള് ഇവരും അങ്ങനാ. ക്കെ വാങ്ങലാണ്. സ്കൂള് വാങ്ങല്. എന്നാലും വരുമ്പം എന്താ കുടി മ് ആ ഞാനും അങ്ങനെ. മ്മ്ഹ് ഉച്ചക്ക് വല്ലാതോന്നും വേണ്ട ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും ആ. ഉച്ചക്ക് പിന്നെ ഒക്ക പോയി. പിന്നെ... രാത്രിയിൽ ഒപ്പണ്ടാവുള്ളൂ. ഭക്ഷണം കഴിക്കാണ്ട് ഉം. പിന്നെന്താ ഉച്ചക്ക് എന്താ ചോറൊക്കെ ആയോ നിങ്ങക്ക്.
ഇല്ല ചോറായിട്ടില്ല ഇനി ഞാൻ മാത്രമേ ഉള്ളു ഇപ്പഞ്ഞി ഞാനെന്തങ്കിലോക്കെ എന്നിട്ടങ്ങണ്ടോപ്പിച്ചൂ. ഉച്ചക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് രാത്രിയേക്കാണങ്കിൽ ആ വൈകുന്നേരം വക്കണം. അത് പിന്നെ റൈസ് കുക്കറില് അങ്ണ്ട് വെച്ചാൽ. ഉം...
ഹസ്...
ഇല്ല ഉച്ചക്കു വരില്ല വൈകുന്നേരം ആ... ഉച്ച ആ.... വരും മൂന്നു മണി ഒക്കെ ആകുമ്പഴേ വരുള്ളൂ. അപ്പം പിന്നെ ചോറൊന്നും വാണ്ടാ. ചായ, കടി അങ്ങനെന്തെങ്കിലും
ആ... മ്മ്ഹ്ഹ്... അത് ശരി ഓല് വരുമ്പം ഓല് ഉണ്ടാവുമ്പം നമുക്കാ ഒപ്പിക്കലൊന്നും നടക്കൂ ല.... ക്കൂലല്ലോ. നല്ലഫുഡ്‌ ഒന്നും മാണ്ടി വെരുംന്ന്
എ... യേ... ആ... ഓര് വരുമ്പോ ഉണ്ടാ... ഉണ്ടാവുമ്പോ പിന്നെ അത് പറ്റൂലാ എന്നാ ശരി പിന്നെ വിളിക്കാ... ട്ടോ...
ആ... ആയിക്കോട്ടേ.